ഹായ് ഗുടീവിനിംഗ്.
ഗുടീവിനിംഗ്.
അതില് ഗേൾസും ഉണ്ട്ല്ലേ ആഹ് ഗ്രൂപ്പില് അയ്ല് ഫു ഞാൻ ഗേൾസിന്റെ ഗ്രൂപ്പ്. ഇപ്പൊന്ന് ഞാൻ ഇ ഗേൾസില്ല ഏഹ്.
കോഡിനേറ്ററാണത്. കുടിട്ട അല്ലെ അല്ല ഗേൾസ്ണ്ട? ഓ അത് നിയെന്തിന ചോയിചെ?
ഹലോ ന്തൊക്കെ വിശേഷം? നല്ല വിശേഷം.
അവിടെ?
നല്ല വിശേഷം അങ്ങനെ ഇരിക്കുന്ന് ചായക്കെ കഴിഞ്ഞാ?
ആഹ് സൗണ്ടില്ലേ എക്കോ വരണ്ണ്ട് സൗണ്ട്.
സൗണ്ട്. ഇണ്ടാ അതെന്താ?
ആഹ് അത് അവിടുത്തെന്തോ പ്രശ്നം ഇവ്ടെ റേഞ്ച്ണ്ട് അവിട്ത്തെ പ്രശ്ന.
ഇപ്പണ്ടോ?
ഹലോ ആഹ് ല്ല ഇപ്പല്ല അല്ല ഇണ്ട് ഇണ്ട്ണ്ട്.
എന്തേലൊന്ന് തീരുമാനിക്ക്.
പ്പണ്ട് ഇപ്പോഴും ഉണ്ടെക്കോ.
അതെന്തങ്ങനെ അറിയൂല.
ആഹ്
റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ചെലപ്പോ.
ഇല്ല എനിക്ക് റേഞ്ച് ഇണ്ട് അവിടെ റേഞ്ച്ല്ലണ്ടോ.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് പഷേ എനിക്കിവിടെ ന ഫുള്ള് കാണിക്കുന്നുണ്ട് റെയിൻ റേഞ്ച്.
എനിക്കും ഫുള്ള് കാണിക്ക്ണ്ട്.
ഉം പിന്നെന്തോ പ്രശ്നായിരിക്കത്തില്ലേ.
ആഹ് കൊഴപ്പല്ല.
ന്താ പരിപാടിന്നിട്ട് ചായേക്കേന്ത്‌? ഞാൻ ചായ മാത്രെ ഴിച്ചുള്ളൂ ഒ കൈ കടിയൊന്നും കഴിച്ചില്ല.
ആഹ്
ചോർന്ന് കുറച്ച് ല്ലെ വൈകി
ആഹ്
പൊറത്തൊക്കെ ഞായറാഴ്ചിരിക്കില്ലേ പൊറത്തൊക്കെ കറങ്ങാൻ പയി അങ്ങനെ. വീട്ടിലെത്ത ചോയിക്കട്ടെ കറങ്ങാൻ പോയോ എവ്ടെ വരെ പോയി? ആഹ്.
മ്ഹ്
എവിടെ പോയത്?
ഇവിടെ കോയമ്പത്തൂര് ഹ് ഹ് ഹ് ഹ് ഹ് ഹ് ഏഹ്
കൂടെ ആരാ ഇള്ളത്
ഫ്രണ്ട്
ആഹ്
ഉം
ഫ്രണ്ടിന്റെ പേരെന്താ
ഏഹ്
ഫ്രണ്ടിന്റെ പേരെന്താ
ആവോ.. എനിക്കറീല
ഇന്കറീലാ.. ഇതെന്ത് ഫ്രണ്ടാ പിന്നെ പേരറിയാത്ത ഫ്രണ്ടാ
ആഹ്.. പേര് അറിയാത്ത ഫ്രണ്ടാ
അതെ അതെ ബോയി ആണോ ഗേളാണോ
അതൊന്നും ഞാൻ പറയില്ല
ഉം ന്നാ പറയണ്ടാ
ഉം
ഉം
അല്ല നിങ്ങള എവിടെ പോയേ
ഉം
ഉം പുറത്ത് ഇറങ്ങിന്ന് പറഞ്ഞല്ലോ എവിടെക്കൊ പോയേ
ഞാന അങ്ങനെ പ്രത്യേകിച്ച് എവിടേം പോയെന്നുല്ല.. ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്നു പുറത്തേക്കങ്ങനെ പോയിട്ടൊന്നുല്ല നാട്ടിത്തന്നെ
ഉം ഇപ്പൊ വീട്ടിലാണ് ല്ലെ
വീട്ടിലാണ്
ഉം ഞാനും വൈകുന്നേരം വന്നു രാവിലെ എറ
ആ എന്താ പഠിക്കുന്നെ
പഠിക്കണതാ ഇത് ട ഡയാലിസിസ്
ഡയാലിസിസോ
ഉഹും
അങ്ങനെ.. ആഹ്
നിങ്ങളെന്താ പഠിക്കണേ
ഞാനൊന്നും പഠിക്കുന്നില്ല.. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്ക
വണ്ടി ഓടിക്കാൻ പഠിക്ക
ഹ് ഹ് ഹ്
പഠിച്ച് കഴിഞ്ഞിട്ട് വണ്ടി പിടിക്കണോ അതോ
എഹ് പഠിച്ചു കഴിഞ്ഞിട്ട്.. പി എസ് സി എഴുതലുണ്ട്.. വേറൊന്നുല്ലാ
ഉം അപ്പൊ എന്താ പഠിച്ച് കഴിഞ്ഞേ
ഏഹ്
എന്താ പഠിച്ച് യിന്
പ്ലസ് ടു പ്ലസ് ടു
ഉം
ഉം
ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ മെഡിക്കൽ കോഴ്സ് അതല്ലെ ഞാനിപ്പൊ പറഞ്ഞേ ഡയാലിസിസ് ടെക്നോളജി
ആഹ്
അതിന്റെ ബി എസ് സി കോഴ്സാ
ആ നാല് കൊല്ലം
ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തതാ രണ്ടാമത്തെ കൊല്ലം
എവ്ടെയാ പഠിച്ചതൊക്കെ
നാട്ടില്
ഉമ് വേറെന്താ?
വേറെ ള്ളതന്നെ ഇന്ന് ഉച്ചക്ക് എന്താരുന്നു ഫുഡ്
ഉച്ചക്ക് എന്താ സാധാ ഫുഡന്നെ മീൻക മീന്ണ്ടാരുന്നു മീന്ണ്ടാരുന്നു വല്യ സ്പെഷ്യല് ഒന്നുല്ല ഉച്ചക്കിന്നല്ല ഞാൻ കയിക്കുമ്പോ മൂന്ന്മണി അയിക്ക് ഏഹ്
അപ്പ രാവിലെ അല്ലേ കറങ്ങാൻ പോയി വന്നിട്ട് പിന്നെ ലേറ്റ് ആവുന്നെ അയിന്റെ പോലെ കയിക്കാൻ
ഉം അതെ
ഉം
കറങ്ങാൻ പോയി ഫ്രണ്ടിന്റെ വീട്ടി പോയതായിരുന്നു വേറെവിടേക്കും പോയില്ലേ. ചെലപ്പോ അല്ലെങ്കിൽ സണ്ടേ ഇങ്ങനെ ടൗണിലൊക്കെ പോവും വല്ലപോയും
ഉം
പോയി കയിഞ്ഞാ പൈസ പോന്ന വഴി അറിയൂല
അതന്നെ ഞങ്ങളും ക്ക് ഔട്ടിങ്ങ് അങ്ങനെ ഉണ്ടാവില്ല മാസത്തില് ഒര് പ്രാശം
എന്തെങ്കിലൊക്കെ വാങ്ങിപ്പോ എന്തെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങിപ്പോവും പോവാണെങ്കില് മിട്ടായിത്തെരുവിലേക്കാ പോവാ അവിടെ പോയാ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങി വാങ്ങിങ്ങനെ പൈസ പോണേ വയിഅറിയില്ല
ആഹ്
മുട്ടായിത്തെരുവി പോയിട്ടുണ്ടോ ക്കറിയാം ആഹ് സ്ഥലം ആഹ് പോയില്ല ഇതുവരേ പോയ്ട്ടില്ല ഒരു പ്രാശ്യം പോയി നോക്ക് അവ്ടെ കിട്ടാത്ത സാധനങ്ങളില്ല
ആ ആദ്യനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ട്ടാരുന്നു പഷേ ഇപ്പ ഞാന് പോവാൻ ആഗ്രഹിക്കാത്ത സ്ഥലാ
അന്താ ഇപ്പ ആദ്യത്തെ പോലെ അല്ല ഒര്പാട് മാറിപ്പോയി അവ്ടെ
അല്ല മാറി പോയതല്ല അതൊന്നല്ല ആ ഒരു നാടെ എനിക്കിപ്പോ ഇഷ്ട്ടല്ല താൽപര്യല്ല
എന്താ അവ്ട്ന്ന് തേപ്പ് വല്ലോ കിട്ടി ഹ് ഹ്
അ
അത് ഇഷ്ട്ടപ്പെടാണ്ടരിക്ക അത് മാത്രല്ലല്ലോ കാരണം വേറെ എന്തൊക്കെ കാരണങ്ങള്ണ്ടാവും അതൊക്കെണ്ടാവും
ഉം ഇൻക്ക് ആദ്യം ഭയങ്കര ഇഷ്ട്ടാരുന്നു കൊറേ ഇൻക്ക്‌ ആദ്യം ഭയങ്കര ഇഷ്ട്ടാരുന്നു ആ സല
ആ സ്ഥലത്തിനെ കുറി അവ്ടെ ആ സംഭവം ണ്ടാവണെന് മുന്നേ നിക്ക് ഭയങ്കര ഇഷ്ട്ടാരുന്നു
പക്ഷേ വ്യത്യസ്തത
അത് ശെരി
ഉമ്
ഉം
മുന്നേ
അ ഞങ്ങക്ക് മാസത്തില് മ് രണ്ട് പ്രാവശ്യന്നെ മൂന്ന് പ്രാവശ്യംക്കെ അഹുട്ടിങ് ണ്ടാവ. മൂന്നൂ പ്രാവശ്യം.
രണ്ടു പ്രാവശ്യം ഒരു ആദ്യം ഒരു മൂ നാലു പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കൊറച്ച് കൊറച്ച് കൊറച്ച് രണ്ട് മൂന്ന് ഇപ്പൊ ഒരു പ്രാവശ്യള്ളു.
അ
ഉം
അങ്ങനെ.
ഔട്ടിങ് ഉണ്ടാവുമ്പോ പൊറത്ത് പോവും രാവിലെ ഒമ്പത് മണി മുതല് നാലുമണിവരെ.
ഉം വീട്ടിലേക്ക് പോയിട്ടക്കെ കുറയായോ.
ഉം ഇപ്പ വന്നല്ലോ കൊറച്ചായിട്ടില്ല.
മാസത്തിലോ ആഴ്ചയിലോ.
മാസത്തിലോ ആഴ്ചയിലോ അല്ല ലീവ് ഉണ്ടാവ ല്ലോ വല്ല്യ ലീവ് ഉണ്ടാവല്ലോ ഓണം ക്രിസ്മസ് അങ്ങനെ ക്കണ്ട പക്ഷെ ഇനിക്കിവിടെ ഇനിക്ക് മാത്രല്ല ഇവിടെ ആർക്കും ഒരു മാസത്തെ കൂടുതൽ നിൽക്കാൻ പറ്റൂല.
ഉം അതെന്ത്.
അത് ഇവിടുത്തെ സ പ്പ കണ്ടീഷൻ അങ്ങനെയാണ് അപ്പൊ ഒരു മാസക്കെ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ പോണം അപ്പോ എന്തെലൊ ക്കെ കാരണം ഉണ്ടാക്കി പോവും അധികം ഈ രണ്ട് സെക്കൻഡ് സാറ്റർഡേക്കെ കിട്ടല്ലേ സൺഡേയും സെക്കൻ സാറ്റർഡേയും കൂടെ ലീവ് ഇണ്ടെങ്കില് എക്സ്ട്രാ ഒരീസം ലീവ് എടുക്കും തിങ്കളായിച്ച ലീവ് എടുത്തിട്ട് വെള്ളിയാഴിച്ച ക്ലാസ്സിന്നങ്ങെനെ പോവും.
അതേ. ഉം
തിങ്കളാഴ്ച വരും
അങ്ങനെ ഇപ്പൊ അടുത്ത് മുഹറത്തിന് ലീവ് ഉണ്ടായിരുന്നില്ലേ വെള്ളി, ശനി, ഞായർ മൂന്നീസം ലീവ് ഉണ്ടായിരുന്നു
ആ
ഇപ്പൊ പോയി വന്നതാ.
ഉം ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു.
അ വല്ല്യ കുഴപ്പല്ല.
എന്തേ ആ പറച്ചിൽ എന്തൊരു കുഴപ്പല്ല പോലെ.
കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ക്‌ണതാ കൊഴപ്പണ്ടന്ന്റഞ്ഞിട്ട് എനിക്കിവിടെന്ന് ഇറങ്ങി ഓടി ഓടി
അതില്ല പ്പ എത്ര കൊല്ലായി അവിടെ.
രണ്ടുകൊല്ലം.
ഉം ഉം ഒരു രണ്ടു കൊല്ലം കൂടിണ്ട്ലേ.
ആ
ആ കൊല്ലങ്ങളൊക്കെ പെട്ടെന്ന് പോവും ഇതാന്ന് പറിയുമ്പോ പോവും.
ഉം
പിന്നെ.
ഇവിടെ ശരിയല്ല ഹോസ്റ്റൽ ഫുഡും കാര്യങ്ങളൊന്നും.
ആഹ് അതങ്ങനെയാണല്ലോ നമുക്ക് വീട്ട്ന്ന് കഴിക്കുന്നാ ഒരു ഫീല് കി
അതും അത്ണ്ടാവില്ല അതൊക്കെ നമ്മള് ഓൾറെഡി അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് പക്ഷെ ഇത്ര പ്രതീക്ഷിച്ചില്ല.
പ്രതീക്ഷിച്ചില്ല. ഹ് ഹ് ഈ വെള്ളം പോലത്തെ കറികളൊക്കെ ആയിരിക്കുലേ തേങ്ങ ഉം
വെള്ളം പോലത്തെ കറികളെ പിന്നെയും സഹിക്കാ ഇതെന്താ
റേഷൻരിന്റെ ചോറാ പൊന്നിയരിയോ എന്തുവാ.
ഇവിടത്തെ റേഷനരി പൊന്നിയരിയല്ല ഇവിടത്തെ ഏകദേശം പൊന്നിയരി പോലെ ണ്ടാവും പക്ഷെ പൊന്നിയരി അല്ല. അത് കഴിച്ചയ്കഴിഞ്ഞാല് ഞങ്ങളെ ക്ലാസ് അഞ്ചാമത്തെ ഫ്ലോർലാ. ഏകദേശ്
ഏകദേശം എഴുപത്തഞ്ച് പടിണ്ട് ഉം
കഴിച്ചിട്ട് കഴിച്ചിട്ടരു ഇരുപത് പടി കെറുമ്പോത്തിനും സാം ഡൈജസ്റ്റ് ചെയ്യുന്നു
കഴിച്ചതൊക്കെ പോയിണ്ടാവില്ലേ
ആ അത ആ ചോറ്ണ്ടല്ലോ നമ്മക്ക് കൊർച്ച് കഴിക്കാൻ തോന്നൊള്ളൂ പക്ഷെ അത് കഴിച്ചില്ലങ്ങ. ബ കൊർ അതായത് പെ കൊർച്ച കഴിച്ച വയർന്ന്റയും. ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോത്തിനു നമുക്ക് വീണ്ടും വെശക്കാൻ തൊടങ്ങും
ഏഹ് അങ്ങനണ്ടോ.
ഉം ആ
ഞാനത് കഴിക്കാറില്ല എനിക്കിഷ്ടല്ല ഇവിടുന്ന് ഞാൻ തീരെ കഴിക്കില്ല ഷ്ടമല്ല
പിന്നെ വേറെ വഴിയുണ്ടോ
ആ അതെ
കൊറെ ഫുഡ് ഓഡറെയ്യാ എത്രന്ന്ച്ച് ട്ട് ഓഡറെയ്യാനാ.
ഉം
ഔട്ടിങ്ങ് നമ്മളിതുപോലെ പൊർത്ത് പോയി കർങ്ങിട്ട് എന്തെലൊക്കെ കയ്ച്ച്ട്ട് വരു.
എന്താ ഇഷ്ടപ്പെട്ട ഫുഡ്
ഇഷ്ടപ്പെട്ട ഫുഡ് മന്തി അങ്ങനല്ല ഇപ്പ എൻക്ക് എല്ലാ ഫുഡും ഇഷ്ടാണ് ഇപ്പ എനിക്ക് ഏറ്റവും ഇഷ്ട അതാ
നല്ലൊരു സ്പെഷ്യല് ഇണ്ടാവല്ലോ
അത് എല്ലാ ഫുഡും. തൽ എന്ണ് ഞാ വിളിക്കട്ടോ ഇൻക്കൊരു കോള് വര്നു ശരി.